കെട് ന്നോ
ഹലോ
കേൾക്കാമൊ?
ആ പ്പൊ കേക്കാണ്ട്
കേൾക്കുന്നുണ്ടോ?
ങ്ങട് കേക്കാലേ ആ കേക്കാണ്ട് അങ്ങട്ട് കേക്കാണ്ടോ
വോ കേക്കാ
ആഹ് എന്ത് സുഖ ണ് അൽഹംദുലില്ലാഹ് അങ്ങനെ പോണു എന്താ ഇ ങ്ങളൊക്കെ വിശേഷം?
ആ സുഖം എന്താ എന്തേലും വർക്ക് ചെയ്യണ്ടോ?
ഞ ഞമ്മള് വേറെ ഓൺലൈനായിട്ട് ചെർതായിട്ട് ചെയ്യുണ്ട്
ആഹ് ഇല്ല ഇല്ല വേറെ വർ ക്ക് ഇല്ല വേറെ ഒന്നുല്ല പിന്നെ വീട്ടില് ആരൊക്കെണ്ട് വീട്ടില്? ഇല്ല ഒന്നും ചെയ്തിട്ടില്ല
ആ ശരി വീട്ടില് ഇന്റെ വീട്ടിൽ ഞങ്ങള് അഞ്ചു മക്കള ഒന്നാമത്തെ ഞാനാ പിന്നെ കല്യാണം കഴിച്ചിരിക്ക അവിടെ തലമുറ അവിടെ കെട്ടിച്ചു കൊടു നാല് മാ അ നാല്ആണ്ങ്ങളും ഒരു പെണ്ണും അയ്ല് മൂന്നാമത്തെ ആണ് അവിടുത്തെ മൂന്നാമത്തെ ആണ് ഓ പിന്നെ വാപ്പിം രണ്ടു ജേഷ്ട പിന്നെ ഒരു അനിയൻ ഉണ്ട് അനിയന്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് രണ്ടു പേര് ഇപ്പോ ഗൾഫിലാണ് രണ്ട് ഞങ്ങള് രണ്ടുപേര് നാട്ടില് ആ പിന്നെ നിങ്ങൾക്ക് എത്ര കുട്ടികളാ
മൂന്ന് പേര്
അ മൂന്ന് പേരോ ആഹ് പഠിക്കാണ്ല്ലേ
ആഹ് ആഹ് ആഹ്
ആ ശരി ആ മൂത്താള് എത്ര വന്ന
ഉം മൂത്തയാള് എൽ എൽ ബിക്കാ പഠിക്ക്ണത്
ആഹ് അയ് ശരി ചെറ്തോ
ചെറ്ത് പത്താം ക്ലാസ്ന്ന് ജയിച്ചുള്ളൂ ആ അ അ രണ്ടാമത്തെ ആള് നഴ്സിങ്ങിന് പഠിക്ക്ണ്
ആഹ് ആഹ് ശരി നിങ്ങളെ സ്ഥലം എവിടെയാണ്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
! ! ! ! ! ! ! ! ! ! പിന്നെ ഹസ്ബൻറ് എന്താ ചെയ്യുന്നേ രണ്ട് കുട്ടികള് ആഹ് ആ ശരി ചെറുതാ ഒരാൾ ഒരാള് ഒന്നാം ക്ലാസിൽ പഠിക്ക്ണോ പിന്നെ രണ്ടു വയസാവ് ണോ ഉള്ളൂ
ഉം ഉം
ആ പിന്നെ എന്തൊക്കെയാ ഇന്ന് നോമ്പൊക്കെയല്ലേ അവിടെ മുഹറം പത്തിന്റെ നോ നോമ്പൊക്കെയല്ലേ ഇന്നും നാളെ ഒക്കെ
പത്തല്ല ഇന്ന് ഒമ്പത് നാളെ പത്ത് ആ
ഇന്ന് ഒമ്പത് ആ ഇന്ന് ഒമ്പത് നാളെ പത്ത്
ആ
പിന്നെ എന്തൊക്കെയാ എന്തപ്പ അവിടെ മഴ ഒക്കെ ഇണ്ടാടെ യാത്ര ആ ആ പറഞ്ഞോ യാത്ര ആഹ് പോവാന് ഇഷ്ടള്ള കൂട്ടത്തിലന്നേണ്
ആ ആ ഹാ
പിന്നെ ഹസ്ബൻന്റ് ഗൾഫിലാണോ നാട്ടി
ഉം
ൽ വരുന്ന സമയത്ത് അങ്ങനെ പോകും അല്ലെങ്കി പിന്നെ എന്റെ വീട് അവിന്ന്ന്റെ വീട് അങ്ങനെ പോവും ഉം പിന്നെ നിങ്ങളെ സ്വന്തം വീടെ എവിടെ
അടുത്ത തന്നെ കുറച്ച് ഒരു കിലോമീറ്റർ അപ്പറയാ അത്രറ ഉള്ളൂ
ഒക്കെ
അല്ല അങ്ങനെ വീട്ടി ഞങ്ങൾക്ക് ഈ കാറ്ററിങ്ങിന്റെ വർക്കും കൂടി ഉണ്ട് അപ്പൊ അതുള്ള കാരണം അങ്ങനെങ്ങും പോവാൻ പറ്റൂല എപ്പഴാ പണി വര്ണേന്നൊന്നും അറിയില്ല
അയ് ശെരി നിങ്ങള് ചെയ്തു ഓർഡർ ചെയ്ത് കൊടുക്ക അല്ലേ
അതെ വീട്ടിലേക്ക് ചെയ്ത് കൊടുക്കും
ആഹാ എന്താണ്ടാക്ക? എന്താ ഓർഡർണ്ടാക്ക, എങ്ങനെ ബിരിയാണി അങ്ങനെ ആട്ടോ, ആഹാ ശരി.
അതെ.
ആഹ ശരി.
ഞാനഎന്താ പിന്നെ വെറഞ്ചോറും, കറികളും പിന്നെ പത്തിരി, അങ്ങനെയുള്ളതൊക്കെ.
ആഹ വീട്ടക്ക്ന്നിട്ട് കൊടുക്ക, അങ്ങനെണ്ട അല്ല ഓർഡർ ആക്കിട്ട് അങ്ങനെ കൊണ്ട് കൊടുക്കാം.
ആഹാ പറയും, ആര് ആവശ്യക്കാര് പറയ്പ വീട്ടിലിട്ട്ണ്ടാക്കിട്ട്- കൊണ്ടോയി കൊടുക്കും.
ആടെ എത്തി കൊടുക്കല്ലേ ആഹ ആഹ് ആഹ് ശരി. ആപ്പ ആ കുക്ക കേ കരളേ. ബിരിയാണിയ കറികളൊക്കെ ആക്കാനൊക്കെ- പറയണ ഉം ആഹ ശരി.
ആഹ ഞാനല്ല ഉണ്ടാക്കുന്ന- ഇക്കായാണ് കൂടുതലും.
ആഹാ ആഹാ ആഹാ ശരി, അവരുടെ ജോലി അതന്നെയാണോ.
ഉം.
ങ്ങള്-
നേറെ ചെറിയൊരു അതല്ലാത്തപ്പോ, ഒരു കടയുണ്ട് ചെറുതായിട്ടുള്ള ഒരു.
അതെന്തിന്റെ.
ആഹാ ക്രീമുകൾ അത്തർ സ്പ്രേ അങ്ങനെ, ള്ള സാധനങ്ങളൊക്കെള്ള ഡ്യൂട്ടി- പേഷോപ്പ്.
ആഹ, ആഹ, ശരി.
ഗൾഫ പോയിട്ടില്ല, ഹസ്ബൻഡ് നാട്ടിൽ തന്നെയായിരുന്നു. അതുവരെ ജോലിയൊക്കെ-
ആഹ് മാറ്റ തന്നെ അരെ പോയിട്ടില്ല.
ആഹാ അതല്ല ആരി- ആഹ ആഹാ.
ഉം ഉം.
പിന്ന.
ഹസ്ബന്റിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്.
അവിടെങ്ങനെ എരെങ്കിലുംണെങ്കിലിൽ ഇടെ മൂത്ത ജഷനും, വൈഫും ഗൾഫിലാണ് ഹേ. ആഹ് നളെ ആണര് പണ്വ-
ആൺ മക്കളെ-
ബന്റെ വീട്ടില് നാലാണുങ്ങള്. ആ അതില് മൂത്ത ജേഷ്ഠനും, വൈ- ഉം ഗൾഫിലാണ്, അവർക്ക് കുട്ടികള ആയിട്ടില്ല. പിന്നെ രണ്ടാമത്തക്ക- വൈഫും അവിടെ വീട്ടിൽ തന്നെ ഉണ്ട്, ഞങ്ങളും അവര് ഒന്നിച്ചന്നെ താമസിക്കുന്ന, ഒരു വീട്ടിൽ തന്നെ. നട്ടും വൈഫും, കുട്ടികള രണ്ട് കുട്ടികളും ഉണ്ടായിരിക്ക, പിന്നെ ഞാനും. കുട്ടികളും ഉണ്ട് പിന്നെ- ഹസ്ബൻന്റെ വീർപ്പിലാണ് പിന്നെ അവരുടെ താഴെഅനിയനും കൂ- ന്ത അനിയനും മൈഫും കൊടുപ്പാണ്. ആ പിന്നെപ്പങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട. ആ കല്യാണം കഴഞ്ഞിക്കണണം അവൾക്ക് രണ്ട് കുട്ടികളായിയിക്കണ അല്ലേ, എപ്പോഴേലും ലീവിനൊക്കെ വേമ്പോ വരും.
ഉം ഉഉം മായ ബപ്പ-
ഉം ആണ്ട് ഉമ്മപ്പുണ്ട് അവിടെ- അവിടെണ്ട്, വിടെണ്ട് അമ്മ ഇപ്പ- എന്റെ വീട്ടിൽ ഒരുമിച്ചിട്ട് തന്നെയ ഞങ്ങള്. ആഹാ ങ്ങള് സ്വന്തം വീട്ടിൽ- തന്നെയാണ് എല്ലാരും കൂടി ഒരു- വീട്ടിൽ തന്നെയാണ് അവി തറവാട്- എന്താ തറവാട അവിടെ വേറെ കേട്ടിക്കും. മാർപ്പ് കയറ്റിയതാണ് പിന്നെ. മൂത്ത ജേഷ്ട്ടന് വീട് വീടിരിക്കാനായിക്ക്ണു രണ്ടാമത്തെ ജേഷ്ട്ടന് പെരപ്പണി തേപ്പ് നടക്ക്ണു. അങ്ങനെക്കായിട്ട് പോണ് ഇപ്പെല്ലാരും ഒന്നിലെന്നെണ് വന്നാലും ഒരു വീട്ടിലെന്നെണ്.
ഉം ഉം ലിപ്പ നിക്ക് ഇപ്പ സ്വന്തം വീട്ടിലാണോ ഉള്ളത്?
ആഹ് ഇപ്പോ ഞാന്റെ സ്വന്തം വീട്ടിലാ ഇപ്പൊ മുഹറം ഒൻപതും പത്തിന്റെ ലീവല്ലേ മദ്രസൊക്കെ സ്കൂളും നാളെ ല്ലാ. അപ്പൊ ഇന്ന് ആഹ് ഇന്നലെ വിര്ന്ന് വന്നതാ. ഇന്നല്ത്തെ മദ്രസ കഴിഞ്ഞിട്ട് സ്കൂൾക്കാക്കിട്ട് അവട്ന്നണ്ട് പോന്നതാ. ഞാനും ഇന്റെ ര മൂത്ത താത്തിം ഞാനും കൂടി പോന്നതാ. ബസ്സിനിങ്ങട് പോ സ്കൂള്ക്ക് പിന്നെ കുട്ട്യെളെവട്ന്ന് പർഞ്ഞേക്കാ. അപ്പൊ പിന്നെ ആഹ് സ്കൂൾ വിട്ടാ ഇങ്ങട്ട് വെരും. ഇബട്ന്ന് സ്കൂൾക്കാക്കും മദ്രസ ലീവ്ണ്ടല്ലോ. ഉം ഇപ്പങ്ങനെ ഇപ്പോ ഞാൻ ലീവിന് വിര്ന്ന് വന്നതാ. ഏഹ് ഏഹ്
ഇ ഞായറാഴ്ചായിരിക്കും പോവുള്ളൂ.
ആ ഇനി ഞായറാഴ്ച ശനി, ഞായറും കൂടി എങ്ങനേലും നിക്കണം മദ്രസേൽക്കാക്കീട്ട്. ഞങ്ങള് പിന്നെ വീട് തൊട്ടട് ത്തന്നർഞ്ഞില്ലേ ഒര് പത്ത് മിനിറ്റ് യാത്രേള്ളൂ. അപ്പൊ ആ എങ്ങനേലും മദ്രസയിലേയ്ക്ക് പറഞ്ഞയച്ചിട്ട് ആഹ് അങ്ങനെങ്കിലും മദ്രസ്സേൽക്ക് പർഞ്ഞയച്ച്ട്ടങ്ങനെ എങ്ങനെ അങ്ങനെക്കെ നിക്കല്ണ്ട്. മദ്രസ സ്കൂളെതെങ്കിലൊന്നൊഴിവ്ട്ട്യാലങ്ങനെ ങ്കിലൊക്കെ ഉം
അവടെ മ
പിന്നെന്തെക്കെ? ഇവടെ ആഹ് ഞങ്ങളെല്ലാരും കൂടി വിര്ന്ന് വന്നക്കാണേ. എല്ലാരുണ്ട്. ആഹ് ഞങ്ങള് അഞ്ച് മ ക്കളാണ്. മൂന്ന് പെൺകുട്ട്യെളും കല്യാണം കഴിഞ്ഞ്ക്കുണു പിന്നെ ഒര് അ നേരെ താഴെ ള്ളെ ആങ്ങള കല്യാണം കഴിഞ്ഞു. അയ്ന്റെ വൈഫ് പ്രസവിച്ച് കെടക്കാണ്. ആദ്യത്തെ കുട്ട്യാ പിന്നെ രണ്ടാമത്തെ അനിയനുണ്ട്. അപ് അനിയൻ പഠിക്ക്ണോട്ത്താണ്. ദാറുൽഹുദ പറിം. ഹുദവി കോഴ്സിന് പഠി ക്ക്യാ അപ്പൊ ഓൻക്കും ലീവ്ണ്ട്. പിന്നെ ഞങ്ങക്കൊക്കെ ലീവ് ട്ട്യപ്പം ഞങ്ങള് മൂന്ന് പെൺകുട്ട്യെളും വന്ന്ക്കുണു. അവരും അവരെ മക്കളൊക്കെണ്ട്. ഉം ആഹ് ഇന്നും ഇന്നലെക്കായിട്ട് നല്ല പടേണ്. ഇപ്പൊ കുട്ട്യേള് സ്കൂൾകോയി ക്ക്യാട്ടോ സ്കൂൾക്ക് വട്ന്ന് പർഞ്ഞേക്കാം.
ഉം.
ആഹ് വണ്ടി ഇങ്ങട്ടും വെര്ന്ന വണ്ടി ണ്ട് അപ്പൊ ഇവട്ന്ന് പർഞ്ഞേക്ക സ്കൂൾക്ക് മ ദ്രസ്സ് ആഹ് ഇന്നെല്ലാരുണ്ട്. എന്താണ്? കൊടുത്തുക്കണോ? എവിടേയ്ക്കാണ്? ഉം ആഹ് ആഹ് പിന്നെന്തൊക്കെ? കൊടുത്താണ്, അപ്പ ഇത് പഴം പിന്നെന്തൊക്കെ?
ഫുഡൊക്കെങ്ങനെ ണ്ടാക്കോ? എല്ലാം എല്ലാം മ്ണ്ടാക്ക്ണെ ടൈപ്പാണോ?
എന്താണ്?
ഇന്ന് എല്ലാരും കൂടിട്ട് എന്തായിരുന്നു സ്പെഷ്യല്?
ആഹ് ഇന്നലെ നെയ്ച്ചോറും ചിക്കൻ കറിം ഇന്ന്പ്പോ ബിരിയാണി വെക്കണം പർഞ്ഞ്ക്ക്ണ്ട്. നോമ്പൊറ്ക്കുമ്പോത്തിനും
ഉം ഉം. പിന്നെന്തെക്കെ? എണ്ണക്കടി ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കൊടുക്കോ കാറ്ററിങ്ങില് എണ്ണക്കടി ണ്ടോ ഇല്ല ഫുഡ് മാത്ര ആ ചോറും ബിരിയാണി അങ്ങനെയൊക്കെ ആയിട്ടില്ലേ അഹ് ശരി
നിങ്ങളടുത്ത ന് ക്കെ ണ്ടോ അങ്ങനെ കാറ്ററിംഗ് കാരക്കെ ണ്ടോ
ഏ ഹ് പിന്നെന്തൊക്കെ
ക്കെ ഇണ്ടങ്ങനെ
അടുത്ത്
വീട്കളെക്ക്ണ് വീട്കളേക്ക്ട് ഇങ്ങനെ കാറ്ററിങ്ങിന്റെ വർക്കൊക്കെ ണ്ടോ.
കാറ്ററിംഗ് റ്ഞ്ഞാ കൊറച്ച് നമ്മള് ടൗണിന്ന് കൊറച്ച് ണ്ട്‌ വിട്ടിട്ടാണ് ത് ടൗണിൽ പോയ എന്നോ നമ്മള് കാക്കാട് റ്ഞ്ഞ സ്ഥലത്താണ് നമ്മുക്ക് എന്തെലും വാങ്ങ വാങ്ങാൻ ഓങ്ങല്ലൂര് ക്ക് പോണ പോലെ വീട്ട് അങ്ങനെ അട് അല്ലാതെ കടേയ്ലു ഹോട്ടല് ലു പോയിട്ടക്ക അങ്ങനെ കഴിക്കുന്നു യിച്ച് വരാന്നല്ലാതെ കാറ്ററിങ് ആയിട്ടില്ല
മ്
പിന്നെ പ്പ ങ്ങള് ഹോട്ടൽ ഫുഡ്ക്കെ വേടിക്കല് അങ്ങനെ കുറവേ ക്കാരം ല്ലെ ഒക്കെ ഇണ്ടാക്ക്ണ കാരണം
പിള്ളേര് പിന്നെ മന്തിയൊക്കെ വേണന്ന് പറയുമ്പോ അങ്ങനെ വാങ്ങിക്കും.
അങ്ങനെ ങ്ങനെ ക്കെ വേടിക്കൊള്ളു ഹലോ ആഹ് ആഹ് കേക്കാല്ലേ പിന്നെ എന്താ
വേറെ എന്താ പ്രത്യേകിച്ച് ഒന്നുല്ല എന്നാ വിളിക്കാട്ടോ പിന്നെ വിളിക്കാന്നാ ന്താ
ആഹ് ആഹ് ന്നാ ശരി ന്നാ പിന്നെ വിളിക്കണ്ട് ട്ടോ